ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് കേൾക്കാം പറഞ്ഞോ
എന്തൊക്കെ സുഖായിട്ടിരിക്കുന്നോ?
ഉം ഇവിടെയതെ ആഹ് ഇവിടെ സുഖായിട്ട് ഇരിക്കുന്നു
ഇൻ
അവിടേം സുഖം ഇവിടേം സുഖല്ലേ
ഉം എങ്ങൊന്ന് യാത്ര ഇത്രയൊന്നും ഇല്ലായിരുന്നു എങ്ങും പോകൊന്നും വേണ്ടാരുന്നോന്നെ
ആഹ് ഞാൻ ഇന്നിപ്പോ ഹോസ്പിറ്റല് വരെ ഒന്ന് പോയിട്ട് വന്നതാ ഹോസ്പിറ്റലില് എന്റെ ഫ്രണ്ട് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പൊ ആഹ് ആഹ് ഫുഡ് കൊടുക്കാൻ വേണ്ടീട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി
ഇപ്പൊ അസുഖങ്ങളുടെ സമയാണ്ല്ലെ ഈ മഴക്കാലം ആയിക്കഴിഞ്ഞൽ
ഉം മയ പനി അല്ലേ ഇപ്പോ എന്താ പുതിയ പനിയൊക്കെ ഉണ്ടല്ലോ എന്താ ശിഖല്ലയോ
ആഹ് പുതിയ പുതിയ പേരുകളാണ് മൊത്തം കേൾക്കുന്നെ
ഉം
പണ്ടൊരു പനി ആഹ് ഒരു പനിയിൽ അങ്ങ് നിൽക്കും ഇപ്പൊ എന്തൊക്കെയാ ഇപ്പ പിന്ന ഇപ്പം പനിയുന്നില്ല വൈറൽ ഫീവർ ആഹ് ഒരു വൈറലും കൂടെ ചേർത്താണ്
അതെ ഓ പക്ഷെ പനി വന്ന് കഴിഞ്ഞാ യോ ഒന്നും പറയണ്ട കാരണം ന നമ്മളെ മൊത്തത്തിൽ കൊന്നെടുത്തു പോകുന്ന രീതിയിലാ പനി വരുന്നത് അവ അവനാണെങ്കിൽ ഇപ്പോ പനി ആദ്യം ജസ്റ്റ് ഒരു ആഹ് മൂക്കൊലിപ്പ് പോലെ വന്ന് ജസ്റ്റ് ഒരു എന്താ പറയാ ആഹ് ജലദോഷം പോലെ ഇങ്ങനെ വന്ന് അന്ന് ആള് നോർമലി പാരസെറ്റമോള് കഴിക്കുന്ന പോലെ കഴിച്ചു അന്ന് അങ്ങനെ പോയതാ ആഹ് ഇപ്പം വന്നപ്പോ ന്യൂമോണിയ ആയിട്ടുണ്ട്
ഉം അല്ല ആദ്യമേ കണ്ടുപിടിക്കുന്നത് നല്ലതാ
ഉം അങ്ങ് അത് വെച്ചോണ്ടിരുന്നിരുന്ന് അതിപ്പൊ ന്യുമോണിയായി ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പൊ ആഹ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഇപ്പൊ ഒരു രണ്ടാഴ്ചത്തേക്ക് റെസ്റ്റ് വേണം മെഡിസിൻ ഇപ്പൊ ഇൻഹേലറൊക്കെ വലിച്ചോണ്ടിരിക്കുവ
ഉം ശ്വാസം മുട്ടുണ്ടോ
ആഹ് ശ്വാസംമുട്ടലുണ്ട് ഈ ക ഉള്ളില് കപൊണ്ട് കപക്കെട്ട് ഇങ്ങനെ നിക്കുന്നൊണ്ടേ ആഹ് ശ്വാസം മുട്ടില് ആളിപ്പ മെഡിക്കൽ ഫീൽഡില വർക്ക് ചെയ്യുന്നതും അപ്പൊ പിന്നെ ഓരോ പ്രൊസീജിയറൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ശ്വാസംമുട്ടലുള്ള ആൾക്കാര് ഈ ആഹ് എന്താ പറയാ പൾമനോളജി ഡിപ്പാർട്ട്മെന്റില വർക്ക് ചെയ്യണത് അപ്പൊ ഇത് ശ്വാസകോശമായി ബന്ധപ്പെട്ട ഇത് രോഗങ്ങളൊക്കെ വരുന്ന ആൾക്കാരെ നോക്കുന്നതാ അപ്പൊ അങ്ങനത്തെ ആഹ് അവരീന്നൊക്കെ കിട്ടുന്നതാവാം നമ്മെളെത്ര മാസ്ക് വെച്ചൂന്ന് പറഞ്ഞാലും ചും നമുക്ക് അവരീന്നൊക്കെ കിട്ടും
അത് ഈ മഴ സമയം ആയിക്കഴിയുമ്പോ ഈ തണുപ്പ് സമയമായിക്കഴിയുമ്പൾ ഈ ശ്വാസം മുട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അതെ അതെ
ഏഹ് പറയാൻ കാര്യം എന്റെ അനുഭവം വെച്ചാ ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കിങ്ങനെ ചെറിയൊരു ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഈ തണുപ്പ് പൊടി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ബ്രീത്തെ ടുക്കാൻ കുറേ ബുദ്ധിമുട്ടാ അത് പകല് നമുക്ക് വല്ല്യ പ്രശ്ന ല്ല രാത്രി ആകുമ്പോഴ ഴാണ് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും വീണ്ടും നേരെ ഹോസ്പിറ്റല് അവര് ഇൻഹേലർ തരും ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആശ്വാസോണ്ട് പക്ഷെ നമുക്ക് ഈ ശ്വാസം മുട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ തണുപ്പ് ഈ മഴ അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും
ഉമ് ബുദ്ധിമുട്ട് വരും ഉമ് അതെ എനിക്ക് ഉമ് എനിക്ക് ഒരിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ശ്വാസം മുട്ടല് പണ്ടീ മറ്റേ പൊടി അലർജി അനക്യം
ആഹ്
ദി അങ്ങനൊത്തെ ഇതൊക്കെ ഭയങ്കര അലർജിയാ അഹ് അന്നരം ഏഹ് ഇൻഹൈലൊറൊക്കെ ആദ്യം ഉപയോഗിക്കുവായിരുന്നു ചേച്ചി ഇൻഹൈലെറെടുക്കുന്നുണ്ടോ
ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കിപ്പം തൽക്കാലം നിർത്തിയേക്കുവാ കാരണം അവര് ഡോക്ടറിന്റെ അതേപോലൊരു അതാ ഡോക്ടറെ കാണുന്നുണ്ട് ഡോക്ടർ ഇപ്പം തത് കാലം നിർത്തിയിട്ടുണ്ട് ഇനി എന്താണ് അവസ്ഥയന്ന് അത അറില്ല ടാബ്ലറ്റ് ലോട്ട് മാറിട്ട് എന്ന് വെച്ചാ ഇൻഹെലർ എന്ന് പറഞ്ഞാ സ്പ്രേ ടൈപ്പല്ല നമ്മുടെ ടാബ്ലെറ്റ് ഇട്ടിട്ട് ഇതാക്കത്തില്ലെ ഇൻഹൈൽ ചെയ്യത്തില്ലേ ആഹ് അതായിരുന്നു ഇപ്പൊ തൽക്കാലം നിർത്തിയിട്ടുണ്ട് ഇനി ഉ എന്തുവാണെന്നവസ്ഥെയന്ന് അറിയത്തില്ല ഇനിയൊരു പൊടിയോ മഴയോ തണുപ്പൊക്കെ വരുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് വരുമ്പം ഉമ് അത് പാരമ്പര്യമായിട്ടുണ്ട് കേട്ടോ ശാസ് മുട്ട് നമുക്ക് എന്ന് വെച്ചാ എന്റെ പപ് അപ്പക്ക് ഉണ്ട് എനിക്കുണ്ട് പക്ഷെ എന്റെ മോൾക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സ്റ്റാർട്ടിങി അലർജിയുടെ പോയി ക്കൊണ്ട് കാണിച്ചു ഇതേപോലെ ഈ നോക്കാം നമുക്ക് നോക്കാം ന്ന് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല തുമ്മല് തുമ്മലാണ് പ്രശ്നം അവൾക്ക്
അതേഴ് വയസ് സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോ റോഡ് പൊടിയൊക്കെ അടിക്കുന്ന അയിന്റെ ആരിക്കാം
ആ അവൾ അവൾക്ക് എവിടെയങ്കിലും പൊടി ഇങ്ങനെ പൊടിയായി കഴിഞ്ഞാൽ മണത്ത വിള ഇങ്ങനെ പറയും ആരെങ്കിലും നല്ല ദൂര സിഗരറ്റ് ഒക്കെ വലിക്കുമ്പോഴത്തേക് നമുക്ക് ആ സ്മെല്ല് അടിക്കത്തില്ല പക്ഷെ മോള് പറയും അമ്മാ ആരാ രോ സിഗരറ്റ് ഉപയോഗിക്കുന്നുണ്ട മ്മാ ന്നാ ആ ഒരു മ സ്മെല്ല് പോലും അവർക്കത് അലർചിയാ.
അല്ലർജി പോലെ ആഹ് അതെങ്ങനെയ ചില ചില ആൾക്കാര് പ്പോ അലർജിള്ളരെ. ഏഹ് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അവരെന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ മുളക് പൊടിയുടെ എന്റെ ഫാദറലോന്റെ ഇനി മൊ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ആളങ്ങ് ഇറങ്ങി അങ് പോവും എനിക്കിവിടെ ന്നിക്കാ ക വയന്ന് പറഞ്ഞട്ട് അങ്ങനെ പോവും എല്ലാം വൃത്തിയാക്കി എല്ലാം. തുടച്ച് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ആൾ അകത്ത് കയറതൊള്ളൂ.
ശ്വാസ മുട്ടുകരുടെയും ഇതൊക്കെ ആയച്ചാ അലജിയുള്ളവരുടെയും ബുദ്ധിമുട്ട് ഭയങ്ക പ്രശ്നമാ.
ഉമ് ഉമ് ഉമ്
അതിന്റെ കൂടെ ഇപ്പഴത്തെ അസുഖങ്ങളല്ലേ എന്തൊക്കെ ഹോസ്പിറ്റലുകളിൽ എന്തൊരു തെരക്കാ.
ഉമ് ഇന്നാണെങ്കി ഇന്നാണെങ്കില്. ഹോസ്പിറ്റൽ പോയി മറ്റേ ഗവർമെന്റ് ഹോസ്പിറ്റല രാവിലെ ആറ് മണികാ ഈ ടോക്കന് കൊടുക്കുന്നത് ആഹ് ഹോസ് ട്ടില് റിസപ്ഷൻ തൊട്ട് അങ്ങ് റോഡ് വരെ ആൾക്കാാര് ക്യൂ ആയിരുന്ന.
അതെ.
ഏ ഒരു പത് മണി കഴിഞ്ഞാ കിട്ടത്തില്ല അമ്മതിരി തെരക്കാ ഇപടെ.
ഏഹ് ഏഹ്
ഉം.
ഇവിടെ നമുക്ക് ഇവിടെന്ന് നാലഞ്ചച് കിലോമീറ്റർ വന്ന കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കുക ഉണ്ട് രണ്ടൂന്ന്. അങ്ങനെ വെച്ച് സൗകര് ചെറിയ സൗകര്യങ്ങളേ ഉള്ളു. മോൾ പനി വന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കാണിച്ചു അവിടെ ചെന്ന പനി ആഹ് ഫുള് ഒരു ഡോക്ടറും കാണും. നറച്ച് പേഷ്യൻസും. പ നേരത്തെ ആണെങ്കിൽ മാസ്ക് ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് തോന്നുന്നു കുറെേയൊക്കെ. അസുഖങ്ങൾ ഒന്നും വലുതായിട്ടില്ലായിരുന്ന് അപ്പത്തേക്കും ഇത് ഫുൾ അസുഖക്കാര് അതിനകത്തിരിക്കുന്ന മൊത്തോ. അത് എന്താണ് ഈ പനിയാണോ. ആർക്കും ആർക്കും എന്താണ് അസുഖങ്ങളൾന്ന് പോലും തിരിച്ചറിയത്തില്ലല്ലോ എല്ലാവരും അടുത്തടുത്ത് തന്നെ ഇരിക്കുകയും. തിരിച്ച വരുമ്പഴതേകും ന കൂടെ പോയാൾകു കൂടെ പനി കിട്ടി തിരിച്ചു വരും.
അതെതെ പനി ഉം. പറഞ്ഞോ ആഹ് ശെരി മാസ്ക് വെക്കുന്നത് നല്ല ആഹ് കൊറോണ സമയത്ത്. മാസ്ക് വെച്ചോണ്ടിരുന്നപ്പോ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാര്ന്. പനിയോ ചുമയോ അങ്ങനൊന്നും വരത്തില്ലായിരുന്നല്ലേ.
ആഹ് പനിയൊന്നും ആഹ് സമയത്തൊന്നും വല പനി വന്നിട്ടുണ്ടെങ്കിലും ഈ എപ്പോഴും ഇപ്പോഴും പനിയൊന്നും വന്നിട്ടില്ല സ്കൂളുകളിലും വലിയ പ്രശ്ന ഇല്ലായിരുന്നു പിള്ളേർക്കൊന്നും. എപ്പോഴൊന്നും ആബ്സെന്റ് ഒന്ന ഇപ്പം മോളുടെ ക്ലാസ്സിൽ തന്നെ ഒരുപാട് പേരിങ്ങനെ. ഒര് പനിമാത്ര അല്ല പല റീസൺ കൊണ്ട് ഇങ്ങനെ ആബ്സന്റ് ആബ്സൻ്റ് കാരണം അവർക്ക് എല്ലാവർക്കും ഓരോരോ ബുദ്ധിമുട്ടുകളാ. അന്നൊന് എനിക്ക് തോന്നി ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഈ സ്കൂൾ ഓപ്പൺ ആയ സമയത്തൊക്കെ. എല്ലാരും മാസ്കോ എല്ലാം ഉണ്ടായത കൊണ്ട് അങ്ങനെ അസുഖം മോൾക്കും വന്നിട്ടില്ല.
ആഹ് പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ എല്ലാരും. അതേപോലെ മാസ്ക് ഒക്കെ ധരിക്കണം കാരണം. ഇപ്പൊ നമുക്ക് മറ്റുള്ള മറ്റുള്ളവരെ നോക്കണ്ട നമ്മള് നമ്മുടെ. ഹെൽത്ത് നമ്മള് നല്ല രീതിൽ നോക്കിയ. ആഹ് നമുക്ക് നല്ലതാ മാസ്ക് ഉപയോഗിക്കുന്ന നല്ല ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ മാസ്ക് പിന്നെ ഇപ്പൊ സ്കൂളിൽ പോകുന്നവരെ എല്ലാരും വേറെ ആരും മാസ്ക് ധരിക്കുന്നില്ല നമ്മള് മാത്രെ മാസ്ക് വെച്ചൊണ്ടിരിക്ക
അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കും
ആ ആ ഒരു ഇത് വെച്ച് നമ്മളും അങ്ങേ വലിയുബോട്ട്
ഏഹ് ഇപ്പൊ ഒന്നും ആരെയും അങ്ങനെ മാസ്ക് വെച്ച് ആരെയും അങ്ങനെ കാണുന്നില്ല ചുരുക്കം ചിലർ മാത്രല്ല പനി വരുമ്പം ആർക്കും സ്പ്രെഡ് ആവരുതെന്ന് വിചാരിച്ച് ചിലവെ ചിലരിങ്ങനെ വെക്കുന്നത് കാണാം പക്ഷെ ഞാനും പനിയാവുമ്പം ഇങ്ങനെ ആർക്കേലും ബുദ്ധിമുട്ടാവു പുറത്ത് അങ്ങ് ഇറങ്ങുമ്പോ കേട്ടോ പുറത്ത് അത്യാവശ്യം നമ്മള് ഒരാൾ സംസാരിക്കേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ മാസ്ക് ഉപയോഗിക്കാറുണ്ട് കാരണം നമുക്ക് അറിയാം ഇപ്പത്തെ പനിന്ന് പറഞാ തലവേദന സഹിക്കാൻ പറ്റത്തില്ല ഉം അതുപോലെ ഡീഹൈഡ്രേഷനാ ഡീഹൈഡ്രേഷൻ അടിക്ക് പിന്നേ എന്തായിട്ടാ ഇപ്പം നമ്മള് ഈ എല്ലാരും വിചാരിക്കും ഒണക്കത്താ ഡീ ഹൈഡ്രേഷൻ വരുന്നേന്ന് പക്ഷേ അല്ലാട്ടോ എന്റെ മോള് കഴിഞ്ഞ ഇപ്പം ചൊവ്വാഴ്ച കഴിഞ്ഞ ചൊവ്വാടെ കഴി മുമ്പത്ത ചൊവ്വയ്ച്ച സ്കൂളിലോന്ന് തലകറങ്ങി വീണ് സ്കൂളുകർ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു പക്ഷെ അവൾക്ക് പറ്റിയത് ശരീരത്തെ ഡീഹൈഡ്രേഷൻ ആയിട്ടാണ് ജലാംശം കുറഞ്ഞ അവള് വെള്ളം കുടിച്ചിട്ടില്ല അങ്ങനെ തലകറങ്ങി ആള് വീണു എന്ന് തന്നെ കൈ ടീച്ചർമാരുടെ കൈ കൂടാ പോയത് വീണ വയ്യ എന്ന് പറഞ്ഞ് ടീച്ചർമാര് പെട്ടെന്ന് പിടിച്ചു പക്ഷെ ആഹ് ഒരു ഇതിലങ്ങ് വീണ് പിന്നെ ബ്ലഡ് ഫുൾ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റുകളും കാര്യങ്ങളും കാരണം പനിയെങ്ങാണോ ആണോ എന്തോന്ന അറിയില്ലല്ലോ അങ്ങനെ ഫുൾ ടെസ്റ്റ് ചെയ്തു അപ്പോഴാ പറ അവര് ഡോക്ടേഴസ് പറഞ്ഞ ഡീഹൈഡ്രേഷൻ ആണ് സംഭവിച്ചത് ഈ വെള്ളം കുടി രാവിലെ പോകുമ്പം വെള്ളം തിളപ്പിച്ച് കൊടുത്തു വിടുന്ന ആ ഒരു കുപ്പി വെള്ളം അവിടെ ഫിൽറ്റർ ഒക്കെ ഉണ്ട് സ്കൂളില് എല്ല എന്ന് വെച്ചാ രണ്ട് മൂന്നടുത്ത് വല്യ സ്കൂളാ പ്ലസ് ടു വരെയൊക്കെയുള്ള സ്കൂളാ. അപ്പത്തേക്കും അവിടെ രണ്ട് മൂന്നിടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഫിൽറ്റർ വെച്ചിട്ടുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി ഇവരാരും അത് എടുത്ത് കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും അതാ ഇപ്പത്തെ കാ ഈ ഒരു സമയത്ത് അതുംണ്ട്
അതേല്ലേ ഉം ന നമ്മളും ഇതന്നെ. ഞാനും അതന്നെ. വെള്ളം കുടിക്ക ഇപ്പ ഭയങ്കര കുറവട്ടോ. കാരണം നമ്മള് ഈ മഴയാകുമ്പോഴത്തേക്ക് പൊതുവേ വെള്ളം കുടി ഭയര കുറയ്ക്കും അങ്ങ് എപ്പഴും എപ്പഴും ഈ യുറിൻ പാസെയ്യാൻ ന്റെ ആ ഒരു ടെൻഡൻസി ഇങ്ങനെ വരുന്നത് കൊണ്ട്കൊറച്ച് ന്നാ കൊർച്ച് വെള്ളം കുറച്ചേക്കാന്നുള്ള രീതിയിലേക്ക് എന്തിന്? എവിടെങ്കിലും ഇപ്പോ കോളേജി പോവ്വാണെങ്കിൽ രാവിലത്തെ ആ ഒരു ചായയായിരിക്കും നമ്മൾ രാവിലെ കുടിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടായി ഇച്ചിരി വെള്ളം കുടിക്കാ. അത്രയൊക്കെ ഉള്ളൂ
വെള്ളം കുടിക്കണം ടാ. ധാരാളം വെള്ളം കുടിച്ചേ ഇപ്പം ഇപ്പഴത്തെ കാലത്ത് ഇപ്പത്തെ ഇതല്ലല്ലോ നമുക്ക് നേരത്തെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിപ്പൊ ഒരുപാടങ്ങ് ഇതാവുല്ലേ വിയർക്കയും ഏഹ് നമ്മൾ എങ്ങനെ പോയാലുംന്നല്ല നമ്മള് വെറുതെ ഇരുന്നാലും ഇപ്പത്തെ കാലാവസ്ഥേല് വിയർക്കും.
അതെ. അതുപറഞ്ഞത് സത്യവാ. അതേ ഇപ്പം ഇത്രയും തണുപ്പുണ്ടേ ഏഹ് ഫുള്ള് മഴയാ പക്ഷേ നമ്മളിപ്പോഴും ഫാൻ ഇട്ടിട്ടാ ഇരിക്കുന്നത് റൂമിലേക്ക് കേറുമ്പം തന്നെ നല്ല ചൂടാ
നമ്മളാദ്യം ആദ്യം വീട്ട്കേറിയ ലൈറ്റ് ഇടുന്നതിന് മുമ്പ്ട്ട ഫാന്റെ സു ച്ച് എവിടാന്നാ നോക്കുന്നെ പകല് ആഹ് ഇരുട്ടാണെങ്കിലൊന്നും പ്രശ്നല്ല ഫാൻ വേണം
ഉം ഫാന്റെല്ലേ ആഹ് കാ ആഹ് സൗണ്ടെങ്കിലും കേട്ടിട്ടെ നമ്ക്ക് ഒറങ്ങാനും പറ്റും
മഴയാണെങ്കി പോലും പൊതപ്പ് ഇട്ടിട്ട് അതിനകത്ത് ഫാന്ട്ട് പൊതപ്പ് വെച്ചിട്ട് വേണം കെടക്കുന്നെ ഫാന്റെ സൗണ്ടില്ലാതെ പറ്റത്തില്ല
അതെ അതെ പറ്റത്തേല്ലയ് ഉം
ആഹ് ശെരി ഞാനൊന്ന് കട്ടെയ്തിട്ട് ആഹ് ശെരി നമ്മള് ഒരേ സമയത്ത് പറയും ചെയ്യുന്നുണ്ടല്ലേ
ആഹ് ഓക്കെ ഓക്കെ